ഹലോ കേൾക്കുന്നുണ്ടോ ഗുഡ് ആഫ്റ്റർ നൂൺ
കേക്കുന്നുണ്ട്ട്ടാ എന്താ വിശേഷം
നല്ല വിശേഷം എന്താ അവിടെക്കെ
ഇവിടെക്കെതാ നല്ല വിശേഷാണ് ഇതാ ഫുഡ് കഴിച്ചോണ്ടിരിക്കാണ് ഇപ്പം ഇങ്ങള് ഫുഡ് കഴിച്ചോ ആഹ് ഫുഡ് കയ്ച്ച് ഫ്രീ ആയില്ലേ പണികള് ആഹ് ഉച്ചൊർക്കൊന്നും ഇല്ല പക്ഷെ കെടക്കും ജസ്റ്റ് ഒന്ന് ഫോണില് ഫോണിലൊക്കെ ഒന്ന് നോക്കി ആഹ് ആ ഒര് ഫ്രീ ടൈം ആണല്ലോ അലേ
ആഹ് മക്കള് സ്കൂള്ട്ട് വന്നാ പിന്നെ ഫോണ് കിട്ടൂല പിന്നെ ഓലെ കൈയ്യില്
അവരെ കയ്യിലാവും അതെ നമ്മൾ നമ്മൾ സ്ത്രീകൾക്ക് രാവിലെ അവരെ പറഞ്ഞേക്കാ എന്നി ട്ടൊര്
ആഹ്
കൊറച്ച് ടൈമില് നമ്മളെ പണികളൊക്കെ തീർക്ക നമ്മക്ക് കിട്ട്ണ ഓരോ ഹാപ്പിനസ് അതൊക്കെല്ലേ
അതന്നെ
പിന്നെ കുറച്ച് ടൈമില് ഫോണ് നോക അതക്കെ തന്നെ ആഹ് പിന്നന്താ അവിടെ മയ ഇണ്ടോ
ഇന്നും മയല്ല നല്ല വെയിലാണ് കൊറേ അലക്കാനണ്ടായിനുഒക്കെ അല ക്കി പുറത്ത് ഇട്ട്
ആ ഇന്നെല്ലോട്ത്തും അതന്നെണല്ലോ അവസ്ഥ പ്പ എനിക്ക് കോളേ
രണ്ട് മൂന്ന് ദിവസം നല്ല മയായിരുന്നു കൊറേ ഉണങ്ങാൻ ഇണ്ടായിര്ന്ന്
ഉം അതെ ഞാൻ രാവിലെ തന്നെ വാഷിംമെഷീനിൽ ഉണക്കി വെയിലത്തി ട്ടതാ രണ്ടു ദിവസത്തെ ഇണ്ടായിര്ന്ന്
ആഹ് അതെ
ആ മക്കള് സ്കൂള് പോണ കാരണ കൊണ്ട് തന്നെ അവര് യൂണിഫോം മായിട്ടും പെട്ടെന്ന് ഉണങ്ങി കിട്ടൂല്ല അങ്ങനെ അതെ അതെ ഇന്നതെല് നല്ല വെയില്ണ്ട് അതെ അതെ പിന്നെ ഫുഡിന് എന്തായിര്ന്നു
ഫുഡ്ന്ന എന്താ വെള്ളേരി കറിണ്ട് കേബേജ് ഉപ്പേരി ണ്ട് പപ്പടം പൊരിച്ച ഇണ്ട് ഇപ്പ മീന് കിട്ടാനില്ല
ഇല്ല അതില്ല അതില്ല നല്ല വെജിറ്റബിള് ആണല്ലോ എന്നും മീനല്ലേ എടക്കൊക്കെ വെജിറ്റബിളൊക്കെ നല്ലതാ ആരോഗ്യം ന്നെ നല്ല ഹെൽത്തോടിക്ക ആ അവരിപ്പോ ആ ഒര് കറിയെ പൊരിച്ചത് എന്തെലും ഒന്ന് വേണല്ലേ
അയിന്റെ ഒരിതില്ലാഞ്ഞാ ഭക്ഷണം ഇറങ്ങൂല
ആ അതൊരു മസ്റ്റാണ് എല്ലാർക്കും രാവിലെ തന്നെ
വണ്ടി വര്ന്നില്ല മീൻ വണ്ടി മീൻ കിട്ടാഞ്ഞിട്ട് എന്താ
ആ ഇപ്പ ഇല്ല ഇപ്പ ഈ ഇന്നക്കെ തന്നെ ഞാനിവിടെ ഇതില മുന്നിലൂടെ പോയിട്ട്ണ്ടായിര്ന്നു രണ്ടു ദിവസം വന്നിട്ടില്ല നല്ല റേറ്റാ ഒരു കിലോനെ മത്തിക്കൊക്കെ തന്നെ നല്ല റേ ണ്ട് അതാത് സാധനം കിട്ടല്ലാത്തോണ്ടേ ആഹ് അതെ സാധനം ഇപ്പം മഴ ആയ്കൊണ്ട് കടല്ല് ഇറങ്ങ്ന്ന്ണ്ടാവൂലേ അപ്പൊ സാധനം കിട്ടാൻണ്ടാവൂല
പിന്നെ എന്തോ മരുന്ന് ചേർക്ക്ണ്ട് തിന്നേരത് അങ്ങനേം പറ ക്ക്ണ് ണ്ട് എന്താ അറിയില്ല
ശരി
ചിക്കന് ബീഫ് ഒക്കെ വാങ്ങാന്ന് പറഞ്ഞത് മീ ഇതാ
അതെ ചിക്കൻ ആയാൽ കൂടെ രണ്ടൂസം കയിച്ചാല് പിന്നെ മടു പ്പാ പക്ഷെ ഫിഷ് അങ്ങനെ ആ ഒരു പ്രശ്നം വരുല്ല അത് അത് നിർ ബഡാ രാവിലെ തന്നെ നമ്മളത് ഇങ്ങനെ റോട്ടിലോടെ പോണ നോക്കിയിരിന്ന് അവർട വാങ്ങി അതൊരു എന്താ പറയ റയാ പോലെ ഇതായിട്ട്ണ്ട് ഓരോ ദിവസം പിന്നെ വെള്ളിയാച്ച ആയ പിന്നെ വേറെ എന്തെങ്കിലും അങ്ങനെ അത് വെള്ളിയാച്ച ഒരു ചേഞ്ച് വരും ഇവിടെന്ന് നിക്ക് പരിപ്പ് കറിയും വെണ്ട ഉപ്പേരി ആയിരുന്നു ഞാനും മീനൊന്നും വാങ്ങിട്ടില്ല പിന്നെ ഉച് മ മക്കള് ഒരിക്ള്ളൊക്കെ രാവിലെ കൊടുത്തയച്ചാ പിന്നെ ഉച്ചയ്ക്ക് പിന്നെ ഞാനേ ഇണ്ടാവുള്ളൂ ഞാൻ മാത്രേ ഉള്ളൂ അപ്പ എന്തെങ്കിലും തട്ടിക്കൂട്ടിക്കെ ഇണ്ടാക്കല ആ ഈ വന്നാൽ കൂടെ ഓര്ക്ക് ചോറൊന്നും ഔര് കയ്ക്കൂല ഓൾക്ക് എന്തെങ്കിലും സ്നാക്സ് ഐറ്റംസ് എന്തെങ്കിലും വേണം എന്തെങ്കിലും പൊരികളായിട്ടോ ആ ഇണ്ട ആ ഇണ്ടാക്കും ഇണ്ടാക്കും പിന്നെ അധിക ദിവസങ്ങളും ഇണ്ടാക്കാറുണ്ട് ഇപ്പ മയക്കാപ്പ മക്കക്ക് നിർബന്ധാണേ വെക്കേഷൻ ആയപ്പ ഇണ്ടാക്കി ശീലായപ്പളെ ആഹ് അതെ അതെ മയാവുമ്പോ എന്തെങ്കിലും ഒന്ന് വെറ്തെ ഒര് കട്ടൻ ചായയും ആ ആ രസാണ് അങ്ങനെക്കെ പിന്നെ എന്തൊക്കേണ് പിന്നെ വിശേഷങ്ങളൊക്കെ
എന്താ നല്ല വിശേഷം അങ്ങനെ പോണു വെള്ളത്തിന്റെ ബുദ്ധിമുട്ടൊക്കെ ഇണ്ടായിരുന്നോ വേനൽ അവസാനം ഏ
ഇല്ല ഇല്ല ഇവിടെ മു റ്റതെന്നെ പിന്നെ മറ്റേ നമ്മളെ വെള്ളം വരുന്നുണ്ട് ജപ്പാനീസ് വെള്ളം അതുണ്ട് പിന്നെ കെണറുണ്ട് ഇല്ലല്ല ആ അത് അത് പിന്നെ ഒരു ദിവസം നല്ല രണ്ടു ദിവസം ഇടവിട്ടൊക്കെ വര്അ ഓരോ ദിവസം ആഹ് തന്നെ ഞായറാഴ്ച ബുനാഴ്ച അങ്ങനൊക്കെ ഓരോ ദിവസങ്ങള വര ഇപ്പൊ കൊറേയിട്ട് ഇവിടെ ഇല്ല പ ക്ഷെ ഞാന് അതെല്ല എടുക്കാറ് അത്ണ്ട്ന്ന് പറയാ എങ്ങനെങ്കിലും കുട്ങ്ങാണെങ്കിൽ എന്ന് വിചാരിച്ചിട്ട് ആഹ് മുറ്റത്ത് കെണറ്ണ്ട് ഉം കെണറ്റിലൊക്കെ ഇപ്പ നല്ല വെള്ളം കൂടിയിട്ട്ണ്ട്
ആഹ് ഇപ്പം മഴ
ആയിട്ടുണ്ട് മഴായപ്പളേ
ആഹ് ആഹ്
ക്ഷേ വേനലായാലും അങ്ങനെ ബുദ്ധിമുട്ടുള്ള സ്ഥലല്ല ഇവിടെ ഈ ഏരിയ അങ്ങനൊരു ബുദ്ധിമുട്ട് മെയി ഇപ്പ മഴ പെയ്താലും അങ്ങനെ ഒരു ഇതല്ല ഇങ്ങളൊക്കെ മഴ പെയ്താലും ഓക്കെ അല്ലേ പ്രശ്
ഓഹ് ഇല്ല ഇല്ല കൊഴപ്പൊന്നുല്ല തോടൊക്കെണ്ടോ അട്ത്ത്
ആഹ് ഇല്ല ഇവിടെ അട്ത്ത് തോടന്നുല്ല കൊറച്ചപ്പർത്ത് പോണം ഏഹ് ഇഞ്ഞ്പ്പ മഴ പെയ്താലും അങ്ങനെ ഏഹ് നല്ല ഉയർന്ന പ്രദേശൊല്ല നല്ല താഴ്ന്ന പ്രദേശൊല്ല അങ്ങൻത്തൊരു സ്ഥലാണ് നമക്ക് ഉം മലന്റെ അവിടക്കെ ആവുമ്പോ മഴ പെയ്യുമ്പോഴും പേടിയാണ് ഇപ്പത് പണ്ടത്തെ പോലെയല്ലല്ലോ മഴക്ക് പെയ്യാറിമ്പോ ഒരു ടെൻഷനാ
ആഹ് അതെന്നെ
ഉം ഇപ്പൊ സ്കൂട്ടള് സ്കൂള് പോയാരെ സ്വസ്ഥതല്ല ഓവർ മഴ പെയ് ആഹ് ഓവറായി മഴ പെയ്താല് ഒരു ടെൻഷനാ മക്കളിപ്പോ വണ്ടിയില് പോര്ന മക്കളാണ് നടന്ന് പോന്നാലൊക്കെ എങ്ങനേന്ന് പറയാൻ പറ്റൂലല്ലോ മക്കള് എത്ത്ണ വരെ ഒരു ടെൻഷനാ
ആഹ് ആഹ്
അട്ത്ത് എങ്ങനെ കൃഷി കാര്യങ്ങളൊക്കെ ഇണ്ടോ
ഇല്ല കൃഷിയൊന്നുല്ല മക്ക് അയ്ന്ള്ള സൗകര്യ ഇല്ല സ്ഥലല്ല
ആഹ് ഇല്ലലേ
അവ്ടെണ്ടോ
ആ വടെ ചുറ്റിലും ഇങ്ങനെ നമ്മള് കൊറച്ച് സ്ഥലൊക്കെ ഇണ്ട് അതില് ഇങ്ങനെ ചെറിയ രീതിക്കൊക്കെ വല്യ രീതി ക്കൊന്നും നമ്മള അങ്ങനെ ഉണ്ടാക്കാറില്ല ആവിശ്യള്ള പച്ചക്കറിയൊക്കെ ആഹ് നമ്മളാവശ്യ ത്തിനായാലും നമ്മള് പൊറത്ത്ന്ന് വാങ്ങെന്യാണ് ന്നാലും ചെറിയ രീതി കർമൂസ അങ്ങനെയൊക്കെ ഇണ്ടാവോല്ലോ മുരിങ്ങ പിന്നെ ചെറിയ കരിവേപ്പിലൊക്കെ അങ്ങനെയൊക്കെ പിന്നെ രണ്ട് മൂന്ന് വാഴണ്ട് അത്പോലൊക്കെ ഉണ്ടാക്കുന്നല്ല അങ്ങനെ ഓവർ ചെടികള് വല്യ താല്പര്യല്ല എന്റെ ഉമ്മിയ്ക്ക് നല്ല താല്പര്യ ഇന്റെ വീട്ടില് അടിപൊളിയായിട്ട് ചെടിണ്ട് ഉള്ളില് വരെ ചെടിയാ ഉമ്മി ന ഉമ്മാന്റെ വീട് കണ്ട എല്ലാരും ചെടി കണ്ട് നിന്നു പോവും ന്ന്ട്ട് എല്ലാരും വറ കൊണ്ടുപോവും ചെയ്യും
ആഹ്
ഉം ഉമ്മാനെ ഞങ്ങള് എപ്പളും കളിയാക്കാറ എവിടെ പോയാലും ഉമ്മക്ക് ചെടി കിട്ടണം ആഹ് ഭയങ്ക ആഹ് അത് ഞങ്ങള് മക്കൾക്ക് ആർക്കും കിട്ടിയില്ല നല്ല അടിപൊളിയായിട്ട് ഇമ്മച്ചി ചെടി ഇണ്ടാക്കും ഇപ്പഴും ഇപ്പൊ അത്യാവശ്യം എയ്ജായി ഇപ്പളും അടിപൊളിയായിട്ട്
ആഹ് അത് ചെടി ആയാലും നല്ലോം മക്കളെ നോക്കുമ്പോലെ നോക്കി നട ക്കണം അത് നനച്ചും വെട്ടികൊട്ത്തും അതിന്റെ ബേക്ക് തന്നെ നട
തന്നെ ന നടക്കണം അതാ അപ്പളയ്ൻ്റെ ഭംഗിട്ടൊള്ളൂ ഉം. പിന്നെ മഴാവുമ്പൊ അത് ഇതാവുലേ ആഹ് രസല്ല. അ പൂക്കളായാലും ഇതൊക്കായാലു അങ്ങനെ.
ആഹ് ആഹ് വേനൽക്ക് നമ്മള് നനച്ച് കൊട്ത്ത് പൂവൊ ക്കണ്ടാവുമ്പ നല്ല രസാ കാണാൻ.
അതന്നെ പുറത്തൊക്കെ പോവാറുണ്ടാ.
ഓഹ് പൊ കുറ കുറവാണ് പുതിയാപ്പളല്ല പുതിയാ പ്ലണ്ടാവുമ്പൊ ഒലു രണ്ട് മൂന്ന് മാസത്തിന് ലീവിന് വരുമ്പം. ഒക്കെ പിന്നെ ഫുള്ള് പൊറത്ത് അപ്പ കറങ്ങലു പുറത്ത് ഭക്ഷണ കഴിക്കലും അങ്ങനെ ഓല് പോയാ പിന്നെ. ഫുള്‌ള വീടിനക
ആഹ് വീട്നക പിന്നെ പറഞ്ഞ ആരു ഇല്ലല്ലോ പിന്നെ നമ്മള ഫാമില്യൊക്കെയിട്ട് പോകുമ്പോ അങ്ങനെയൊക്കെ പോവാന്നല്ലാതെ.
പോയിരുന്നു.
ആഹ് വെക്കേഷൻലിപ്പൊ കൊറേ ട്രിപ്പായിട്ടും എല്ലാരും കല്യാണൊ. ടായിട്ട് ഇപ്പൊ ആ കല്യാണത്തിനൊക്കൊരു ഇത് വന്നിട്ടുണ്ടാവും ഒരുപാട് കല്യാണങ്ങള്ണ്ടായിരുന്നു വെ ക്കേഷന്റെ ടൈമിലിപ്പൊ ഉം. ഈ വെക്കേഷൻ എന്ന് പറയുമ്പൊ ട്രിപ്പ്. ആഹ് പോവാറുണ്ട് ഇവിടെ ഹസ്ബഡില്ല അപ്പൊ ഹസ്ബൻഡ്. ഇണ്ടാവുമ്പൊ പോവും ഹസ്ബൻഡ്പ്പൊ പോയിട്ട് നാല് മാസായി അപ്പൊ ഉണ്ടാവുമ്പാ പോകും മ ക്കളൊക്കെ ചെറിയ മക്കളാവുമ്പൊ ഓൽക്കിഷ്ടാണ് അപ്പ അങ്ങനെ പോകും. ട്രിപ്പിനോടക്ക നല്ല താല്പര്യള്ള ആളാ ഞങ്ങള് ഫ്രണ്ട്സളൊക്കെ കൂടി നല്ലോ പുറത്തോണ ആൾക്കാര.
ആഹ് എന്നും വീട്ടിരിക്കുമ്പൊ അതും ഒരു ഇതാണ് പുറത്തൊക്കെ പോകണ എടക്കൊന്ന്.
ആഹ് അതത്രൊള്ളൂ അ് പിന്നെ എന്നാലേ ഫ്രണ്ട്സ്. ത്രക്ക്പ്പ ഇതേപോലെ ഏ അതത്രള്ളു ട്രാവലിങ്ങിന്റത്ര എൻജോയ്മെന്റ്ള്ള കാര്യല്ലല്ലോ. നമ്മക്ക് ടെൻഷനും റിലീഫാവും പിന്നെ. ആഹ് ആഹ് ഏ ആഹ് ആൾക്കാരൊക്കെണ്ട് ആ ഓരോ ത്തരെ മെന്റാലിറ്റി അനുസരിച്ചിരിക്കും ഏ ഒരു കൂ എ ലോൽക്ക് വല്ല്യ താല്പര്യണ്ടാവുല കുറേ എല്ലാരും കൂട്ണതും. അങ്ങനെ താല്പര്യല്ലാത്ത ആൾക്കാരൊക്കെണ്ട് പക്ഷെ എ ഓര് ര മൈൻ്റാണ് ഇന്നെ സംബന്ധിച്ച് പറയാണെങ്കി എനിക്ക് ട്രാവലിംഗ് ഭയങ്കരഷ്ട ഞാന് എ പ്പ ഫ്രണ്ട്സള് പോവല്ലേ ചോയ്ച്ച അപ്പ ഞാൻ ഓകേകാരം ചെലപ്പൊ ഞാനയ്ക്കാരം അയന് മുന്നോട്ട് എറങ്ങ ആ അങ്ങനെണ് അ പിന്നിം നമ്മളെ ഫാമിലില് പ്രശ്നല്ലാത്തോണ്ട് നമ്മള് അങ്ങനെ പോവാ തണ്ട് പ്രശ്നൊന്നുല്ല.
ആഹ് ആഹ്. ഫാമിലിക്ക് പറ്റൂല ചിലേത് പോവ്മ്മ അ
ഞാ ചെലോല് നിക്കുണോര്ണ്ടാവും അങ്ങനൊക്കെണ്ടാവും ഉം അതന്നെ. പിന്നെ.
പിന്നെന്തൊക്കെ സിനിമക്കൊക്കെ പോവോ.
ആഹ് സിനിമക്കൊക്ക പോല്ണ്ട് ഞാൻ പറഞിലെ ഫ്രണ്ട്സളെ കൂടെ ആവുമ്പൊ അവര് നൈറ്റോ. ഓര് രണ്ട് മൂന്ന് ഫ്രണ്ട്സുകള്ണ്ട് അവരൊക്ക ഈ ഹോസ്പിറ്റൽലൊക്കെ വർക്കെയ്യ്ണോരാ. അപ്പൊ ഓരൊക്കെ ആ ഓര്ക് ആ ഓര് ലീവ്ള്ള സൺഡേയല്ല ഓൽക്കീ സൺഡേ പറയുമ്പ ഭയങ്കരതെക്കരം നമ്മക്ക് എന്നും ലീവ പക്ഷെ ഓൽ ക്ക് ഒരു സൺ‌ഡേ കിട്ടുമ്പൊ ഓൽക് എന്തെങ്കിലൊക്കായിട്ട് അത് ഇതാക്കണ്ടെര്യും ഫ്രണ്ട്സെളെ കൂടെയിട്ടൊ ഫുഡയി ക്ക പോയിട്ടോ. എന്തെലൊക്കെട അപ്പോര് വിളിക്ക്യും ആഹ് അതെ ആഹ് ഓര്ക്ക് ആ ഓര്. ആഹ് എല്ലാ ആ ഒരു ടൈമിലെന്നെല്ലും ചെയ്യണം എല്ലാര കാണന്നക്കൊരു ചിന്തകത്യേക്കാരം അപ്പൊ ഓര് സൺഡേവുമ്പൊ വിളിക്കും അങ്ങനെല്ലാരോന്ന് കൂടും. സിനിമക്ക് പോവും ഒക്കെ അങ്ങനൊക്കയിട്ട് ഇങ്ങള് പോവേണ്ടോ?
ഇല്ലല്ല പരിവാടില്ല സിനിമ കാണാ സിനിമക്ക് പോവാ അതില്ല. ഫോണിലെന്തെങ്കിലും കാണും ഇപ്പൊ വാഴെക്കെ ഫോണിലിട്ട് കണ്ട് അങ്ങനെ സിനിമക്ക് പോവൂല.
ഉം വാഴക്കടിപൊളി സിനിമാണല്ലോ.
വാഴ ആഹ് ഓഹ് അതൊക്കെ കണ്ടു ഫോണില് കാണും അങ്ങനെ തിയേറ്ററില് പോവൂല.
ഇപ്പയ്ന് പെട്ടെന്ന് വെര്ണ്ട് ഒ ടി ടില് പെട്ടെന്ന് വെര്ണ്ട് ഇപ്പ അ ആദ്യത്തെ പോലൊന്നല്ല. അപ്പൊ വാഴെക്കെ പെട്ടെന്ന് എറങ്ങിയിട്ട് പെട്ടെന്നർഞ്ഞാല് ഇന്നാലു അത്യ എഹ് കൊർച്ച്. കൊറേ ഡിലേ വന്നിട്ടൊന്നുല്ല.
ആഹ് അതൊക്കെങ്ങള് എവിടെ പോയി കണ്ടതാ?
ആഹ് അതൊക്കെ അവടെ പോയാണ്ട അത് അറ്റ് നല്ല ഹിറ്റായ സിനിമല്ലേര്ന്നോ. ഏഹ് അയ് തിയേറ്റർ എക്സ്പീരിയൻസ് വേറെന്നെ ആഹ് ത്രീ ത്രീ ഒ ടി ടീ ലെർങ്ങ്യോ?
അയ്ല് ഞാൻ കണ്ട്ട്ട്ല്ല.
ആഹ് എഹ് ഇല്ല ഇതില് ഞാൻ പോയീട്ടില്ല പോവാള്ളൊര് ഗ്യാപ്പ് കിട്ടീല്ലൻക്ക് ഏഹ് തിയേറ്റർല് പോയി ട്ടില്ല അപ്പോ ഓ ടി ടി യി ലെർങ്ങാണെ കാണണംന്ന് വിചാര്ച്ചിരിക്ക അയ്ന്റെട്ക്ക പ്പ സ്കൂളൊക്കെ തൊർന്നില്ലേ ഇനിയി പ്പവര് വെര്ണതും പോണതും ആ ഒരു ചിന്തേണ്പ്പൊ വെക്കേഷനാവുമ്പോ അമ്മക്കും വെ ക്കേഷൻ ആഹ് രാവിലെ പോയി ആഹ് അതെ. അവര് വരുമ്പോഴേക്ക് നമ്മള് വീട്ടിലെ എത്തില്ലെങ്കില് ആകെ ടെൻഷനാണ് അപ്പൊ പിന്ന ങ്ങനഴ്ഞ്ഞ്ട്ട് നോക്കട്ടെ എന്നേലൊരു സൺഡെക്കെ പോണം. വിചാരിക്ക്ണ്ട്. ഉം
ന്നട്ട് ഭക്ഷണം കഴിച്ച് കഴ്ഞ്ഞോ?
ഓഹ് ഭക്ഷണം കഴ്ച്ചു കഴ്ഞ്ഞു ഭക്ഷണം കഴിച്ച് ഇനിയിപ്പൊന്നു ആഹ് കെടക്കും ഒറക്കൊന്നുല്ല ഒന്ന് കെട്ക്കും ഇങ്ങള് പർഞ്ഞ പോലെ ഒന്ന് കെട് കും ഒർക്ക് വെരൂല ഒന്നാമത്. മൂന്നരാവുമ്പോ ഇൻക്ക് ചെറ്യേ മോളെ കൊണ്ടരാൻ പോണം അങ്കലവാടീന്ന് അപ്പൊ ആ ഒര് തായിരിക്കും ആഹാ അപ്പൊ രണ്ട് മണിയായാ നമ്മളെ പണി കഴിയ്യ്ണെ അത് തീർന്ന് പിന്നെ ഒന്ന് നോക്കും ഫോണക്കെട്ത്ത് നോക്കുമ്പോത്തിന് മൂന്ന് മണ്യായി മൂന്നരായി പിന്നെ കൊർച്ചങ്ങട്ട് നടന്നു പോവാണ്ട് അങ്ങനെ പോവും. അവളെ കൊണ്ടോരണം ഇന്റെ ചെർ
മയണ്ടായാ ബുദ്ധിമുട്ടാലേ കൊണ്ട്
ആഹ് മ ആഹ് മഴണ്ടായാല് ബു ദ്ധിമുട്ടാ അപ്പ അവര് ആണ്ങ്ങളൊന്നുല്ല ഓരൊക്കെണ്ടെങ്കി അമക്കങ്ങനെ വണ്ടീലൊ ക്കെ പർഞ്ഞേക്കാ അയപ്ലെന്നെ റിസ്ക്ക്ട്ത് പോണം പിന്നർഞ്ഞ മക് ക്കക്ക് ഏവും നല്ലത് നമ്മളെവടെ ആ ഒരു ടൈമില് അംഗലവാടിയിലാവുമ്പൊല്ലെ അവര് ടീച്ചേഴ്സിന്റെ കൂടെ എന്തെങ്കിലും. ഒരു ചെറിയൊരക്ഷരെങ്കിലും പഠിച്ചാല് അല്ലെങ്കി ലയ്ന്റുള്ളിലിര്ക്കുമ്പോ കുട്ട്യെളൊക്കായ്ട്ട് ഒന്ന് മിംഗളാവാനും ഇല്ലല്ല ഇഷ്ടാ അവള് രാവിലെ നീചാ എട്ട് മണ്യാവുമ്പേക്കും ഇമ്മച്ചെ മാറ്റ്യല്ലേ കുളിക്ക്യല്ലേ നർഞ്ഞ്ട്ട് എഹ് ഇഷ്ടാണാക്ക് അതോണ്ടിൻക്കും അത്ര ടെൻഷൻല്ല്യ മറ്റേ അവളും കൂടി പോയാ ഞാനൊറ്റക്കാ. ഉം ഹും
പിന്നെ വേറെന്താന്നാ?
വേറെന്താ സുഖം നിങ്ങള് വിളിക്കിന്നാല്. ഓക്കെ ശെരി ഓക്കെ.